ആ കേക്കാമോ
ആ കേക്കാം കേ
ആ ആ ആ ഇന്നലെ പിന്നെ എനിക്ക് കിട്ടത്തില്ലായിരുന്നു കെട്ടോ രാത്രി വീണ്ടുവേ പിന്നെ
വെരുന്നില്ലാരൊപ്പം
എന്തോ
വരുന്നില്ലായിരുന്നോ അതൊ
ആഹ് ആഹ് ഇല്ല മുന്നറിയിപ്പൊന്നും പറഞ്ഞോണ്ട് അങ്ങ് കൊടുത്തേക്കുവായിരുന്ന് ആഹ്
കെടക്ക് ഈ സാനം കേറി വരുവാ അതാ
ആഹ് ആഹ് ഹാ ഹാ. നി ഇതും കൂടെ ആവുമ്പം തീരും പിന്നെ ഇനി മറ്റേതേ ആഹ് ആഹ് മറ്റേത് ഇന്നിനിപ്പോ
നാളെ ആഹ് നാളെ മറ്റേന്നാളൂടണ്ടല്ലേ നാളേം മ മറ്റേന്നാളൂടെ ഉണ്ടല്ലോ അപ്പൊ ആ രണ്ടു
ആ ആ ആ നോക്കാം ആ ആ നാളേം മറ്റന്നാളും കൂടി ഇര്ന്ന്
തിന്റെ ബാക്കി എമൗണ്ട് വന്നോ ഇല്ലല്ലോ
ഇൽ ഇ ഇന്നിപ്പോ ഞാൻ നോക്കിയില്ല കേട്ടോ ആഹ് ഇന്നലെ വന്നിട്ടില്ലായിരുന്നു. അതും ഇവിടെ നെറ്റില്ല കട്ടോ ഞാനിപ്പോ ഇതിലാ വിളിക്കുന്നത്. മൊബൈൽ ഡേറ്റാല് വൈഫൈ തീർന്ന് ന്ന് ന്നലെ രാത്രിയിലങ്ങാട്ടെ തീർന്ന് രാവിലെ ആയപ്പം തൊട്ടേ വൈഫൈ കിട്ടു ഞാനിപ്പം അണ്ണാനോട് പറഞ് ചാർജ് ചെയ്യണം വരും
ഡാറ്റ അറുന്നൂറാണോ അറുന്നൂറിന്റെ ആണ്
അറുന്നൂറോ അല്ല നോന്ന് എഴുന്നൂറോ ഈ ഇത് രണ്ടുടെ ആടേ കെടക്കുന്നേ ഫോണ് വയ് വൈഫൈയും മറ്റേ ഫോ എന്തുവാ ടിവിയുടതും
ഒരുമിച്ച് ആകി ആഹ്
ഓഹ് ഒരുമിച്ച് എഴുന്നൂറ് അതോ ആയിരൊ എങ്ങനെങ്ങാട്ടാ എനിക്ക് അറിഞ്ഞൂടാ കറക്
ആഹ്
ആഹ് ആഹ് ഇത് ര
ആഹ് ഇവിടെ പിന്നെ ടീ ഇന്ന് കട്ട് ചെയ്ത് ഏഹ് മറ്റേ അപ്പൊറത്തിരുന്നെ ടി വി എടുത്തോണ്ട് വന്ന് യൂട്യൂബ് പുതിയ ടി വി യാ. അപ്പം എല്ലാ വാർത്തയൊക്കെ ലൈവ് ഇട്ട് അതിൽ തന്നെ അപ്പ കേബിൾ ചാർജോ കേബിളിൻ്റെ മറ്റേ ഇവട്ത്തെ സി
തല്ല ഇത് രണ്ടിനും കൂടെ ഈ വൈഫൈ വെച്ചാ ഇതും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാ ചാനൽലെല്ലാം കിട്ടും ആഹ് ചാനൽ ലെല്ലാം കിട്ടും ആഹ് എല്ലാം ഉണ്ട് ആഹ് പക്ഷേ ഇതിന് രണ്ടിനും കൂടെ ഈ അണ്ണ ഓൺലൈൻ അങ്ങനെ അങ്ങ് പേ ചെയ്യുവാ.
ഒരുമിച്ചടക്ക. വരത്തില്ല അപ്പൊ കേബിൾ അല്ലേ ആന്നോ
അല്ല ആഹ് ഏഷ്യ മിഷൻ ആ ഈ കിടക്കുന്നത്
പ്പോ ഒരുമിച്ച് അടയ്ക്കാൻ പറ്റൂ ഇല്ല്യേ
ആഹ് ഇത് രണ്ടൂടെ ഒരുമിച്ച് ആഹ് ഒരുമിച്ചായത് ഏഷ്യാനെറ്റ് ഡിജിറ്റല് ആണ് റീമോട്ട്
ആഹ് ഞങ്ങടെ ഒരുമി ഒരുമിച്ചല്ല. നെറ്റ് മാത്രം കേരള വിഷന്റെ.
ആഹ് ഇത് ഏഷ്യ ആഹ് അതിന്റെയാ അപ്പം ഇതിനത്തൂടെ പക്ഷെ ആഹ് എന്തുവാ കേബിളൊന്നും കട്ടായി പോവത്തൊന്നു ഇല്ല. പക്ഷെ ഈ നെറ്റ് പോവും. ആഹ് കേബിളിപ്പം വെച്ചാലും ഒക്കെ ചാനലൊക്കെ കിട്ടും ആഹ് അതൊന്നും കട്ടാവത്തില്ല ഇനി ഒരു മാസം അടച്ചില്ലന്നും പറഞ്ഞ്
ആ നെറ്റില്ലെങ്കിൽ വല്യ കൊഴപ്പവാ മറ്റേത് റൈ യ്ഞ്ചില്ലല്ലോ ഫോണിന്റെ അത്ര ചെയ്
ആഹ്. ഇതുപിന്നെ ഉള്ള റേഞ്ചു വെച്ചു ഞാൻ വിചാരിച്ചു അങ്ങുവിളിക്കാം, രാവിലേ ചെയ്യാംന്നു വിചാരിച്ച്. ഇന്നു ചെറുതു പോയടേ? ആഹ്. അതെ അവൾക്കു ചുമയായിരുന്നല്ലോ, അപ്പൊ രാ കൊറേ നേരം കഴിഞ്ഞപ്പോ അങ്ങു മാറി. ഞാൻ പറഞ്ഞില്ലേ ഒറ്റമൂലിയങ്ങു കൊടുത്തായിരുന്നു, കൊടു ത്ത് കഴിഞ്ഞിട്ടങ്ങു കൂടി കേട്ടോ, ആഹ് കൂടിയിട്ട് പിന്നെങ്ങ്‌ കൊറഞ്ഞു അപ്പൊഞാൻ വിചാരിച്ചു വിടണ്ടാന്നു വിചാരിച്ചു അപ്പോ രാവി എണീറ്റപ്പോ എങ്ങനെയാ പിന്നെ ഇവക്കുപോയാലെ ഒക്കുന്നും പറഞ്ഞോണ്ട് അവളുപിന്നെ അമ്മേ വിളി ആഹ പിന്നെ രാവിലെ എണീറ്റപ്പഴെ പറയൂടെ പോണം പോണോന്ന്
പോലത്തെ ഈഗോ അങ്ങനൊരു സൂകേടുണ്ട് ഇപ്പം മ രാത്രികിടന്നു ഭയങ്കര മലമറിച്ചു ചുമയും പനിയാരിക്കും. രാവിലെയന്ന് ഞാൻ സ്കൂളിൽപോയേ പറ്റൂ പോകണ്ടാന്നു പറഞ്ഞാലും പോയേ പറ്റത്തുള്ളവിടെ യ്യോ വാശിയാ പിന്നെ കരച്ചിലാ കീറ്റല്
ആഹ് അവനുംകൂടെ പോന്നെങ്കി പിന്നെ പറയേം വേണ്ട അവളെ തന്നെയിരുത്താൻ വല്ല്യ പാടാ കെട്ടോ.
അപ്പോളത്തേനു പിന്നെയങ്ങ് ബഹളം തുടങ്ങും. ആ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എങ്കി വീണ്ടും ഇച്ചിരിയീസാധനങ്ങളൊക്കെ കൊടുത്ത് എന്തുവാ ഒറ്റമൂലിയും കഫ്സിറപ്പും എല്ലാക്കെ കൊടുത്തു ആഹ് കൊടുത്തങ്ങ് മാസ്ക്കുംവെച്ചു വിട്ടു. ചൊമ വലുതായിട്ടില്ല എന്തോ
ടീച്ചറും വല്ലൊ ചൊമയൊണ്ടെങ്കി വിളിക്കുമാരിക്കും ഇനി
ആഹ്‌ വിളിക്കുവാരിക്കും വല്ല്യതായിട്ടുണ്ടെങ്കി അവരുവിളിക്കും ഞാൻ മരുന്നെല്ലാം കൊടുത്തിട്ടാടെ കൊടുത്തു. കുടിച്ചിട്ടാ വിട്ടത് ആഹ്
കൊടുത്തും വിട്ടോ ഇല്ലെ
കൊടുത്തൊന്നും വിട്ടില്ല ഓ കൊടുത്തുവിടണ്ട കാര്യവില്ലടേ ചൊമ ആ വന്നി ചൊമേടെ മരുന്നങ്ങോട്ടേക്കുന്നുവില്ലന്നു തോന്നുന്നു.
അയെനിക്കു തോന്നുന്നെ ഇന്നീ രാത്രി വരാനാ ഈ ചൊമ
ആഹ് ഇത് ഇതിനിയി ഇപ്പം വരുമ്പോ ഞാൻ കിടന്നു ബഹളോം വെക്കും കൊച്ചിനെ വിട്ടേന് അ ആ അല്ലടേ വരുമ്പം ഉം ഉം വഴക്കുപറയും കൊച്ചിനു വയ്യാന്നുവിളിച്ചു പറഞ്ഞിട്ട് പറയാതിരുന്നാ കുഴ പ്പവില്ലാരുന്നു ഞാനതുകൊണ്ട് ചിലതൊന്നും പറയത്തില്ല കേട്ടോ ഹൈഡ്ചെയ്യും. ഇതിന്നലെ വിളിച്ചു പറഞ്ഞിട്ടേ
പിന്നെ
ആം പിന്നെ ഇന്നിപ്പോം വീട്ടെന്നും പറഞ്ഞോണ്ടു വരുമ്പോ പറയും ആ പിന്നെ അവക്കൊള്ളെ സ്വഭാവത്തിനുപിന്നെ ആ നിർബന്ധാന്ന് പറഞ്ഞാ പിന്നങ്ങ് കുഴപ്പവില്ല
അവരുനിർബന്ധാന്നു പറഞ്ഞാ കൊഴപ്പവില്ല നമ്മളാണെങ്കിലേയുള്ളു കൊഴപ്പം.
ഉയ്യോ ആന്നാന്ന് അവാക്കൊള്ള പിന്നെ നിർബന്ധം അറിയാവുന്ന കൊണ്ട് പിന്നെ വലുതായിട്ടുപറയത്തില്ല എന്നാലും പറയും. നിനക്ക് വിടാതിരുന്നൂകൂടാരുന്നോ അവിടെ പോയി കൂടത്തില്ലയോ ഇനി എന്തോ ആവുന്നും
അപ്പ പറയണ്ടകാര്യം പറഞ്ഞാ മതി
ആഹ ഹ ഹ ആന്നേ ഞാനോത്തിരിയൊക്കെ ഹൈഡുചെയ്തുവെക്കും യ്യോ അങ്ങനൊക്കെയുണ്ട്. പിന്നെ ഞാൻ ആ അങ്ങ് കാറങ്ങെടുത്തോണ്ടു പോയാരുന്നു കെട്ടോ. പോമ്പം പോമ്പഴെ എടുത്തോണ്ടു പോകും അപ്പൊ ചെല ദിവസം ഈ ബുള്ളറ്റേലായിരിക്കും ചില ദിവസങ്ങളി വരുന്നേ മഴയാണെങ്കി ചിലപ്പോ കാറെടുത്തോണ്ടു വരും. എടായീ കൊട്ടാരക്കര ആയതിപ്പിന്നയേ
ആഹ്
കാറങ്ങ് ആ അ അങ്ങോട്ടെടുത്തോണ്ടു പോയേക്കുവ ഇവിടെ ഒരു വണ്ടില്ലട്ടോ.
കാറാരിക്കും നല്ല ബൈക്കിലൊന്നും പോകാതെ
ആഹ് പിന്നെ ആ ചിലപ്പം ബുള്ളറ്റെടുത്തോണ്ട് വ വന്നാലൊ ആഹ് അതുകൊണ്ടാ ഞാനിന്നലെ വിളിച്ചു പറഞ്ഞത് കാരണം കൊ ച്ചിന് പോണോന്ന് ഒണ്ടെങ്കി പിന്നെ കാറുപോയി എടുത്തോണ്ടുവരും.
വരും ഉം ഉം അപ്പ ഈ അണ്ണന് ആഴ്ചേലൊരു ലീവ ങ്ങനാന്നൊ
ആഴ്ച്ചെ ഒരൊഫൊണ്ടടേ അങ്ങന മിനിഞ്ഞാന്ന് ഒരോഫും ഒരു ലീവും എടുത്തോണ്ടാ നിന്നത്.
പൊണവല്ല്യേ
ഒ ആഴ്ച്ചെ ഒര് ഓഫോണ്ട് ഏഹ് ഓഫോണ്ട് അങ്ങന കഴിഞ്ഞ ദിവസം രണ്ടു ദിവസത്തിന് മുമ്പ് രണ്ടു ദിവ സം ഇവിടെ നിന്ന് ഒരൊഫും ഒരു ലീവും എടുത്തു ലീവാന്ന് തോന്നുന്നു
ആഹ്
ആ അങ്ങനെ അങ്ങനാണ്ടെക്കെ എടുത്ത് നിന്ന് അങ്ങനെ ആഴ്ചേ ഏതേലും ഒരു ദിവസൊക്കെ നിക്കും
ആഹ് അല്ല ഈ നമ്മക്ക് ഇഷ്ടൊള്ള ഓഫ് ഡേ എടുക്കാമോ
പോവായിരിക്കും എന്നാ തോന്നുന്നേ കാരണം മെനഞ്ഞാന്ന് നിന്നുണ്ട് ഉം
ലീവ് എടുക്കാമോ
ഇഷ്ടൊള്ള അല്ലടെ അവരോട് പിന്നെ ഒന്ന് അവിടെ ഒള്ളവരുടെക്കെ ഒന്ന് നോക്കിട്ടൊക്കെയാ കേട്ടോ ആഹ് ആളുകളുടെക്കെ ആളോണ്ടോ അങ്ങനൊക്കെ നോക്കിട്ടൊക്കെ എടുക്കുന്നെ എന്നാലും നമുക്ക് ചെലപ്പഴക്കെ അവരോടൊക്കെ പറഞ്ഞാലോക്കെ കിട്ടും
പിന്നെ ലീവുകളും ഇതൊക്കെ ആവിശ്യത്തിന് എടുക്കൂവെടേ
അല്ല ഞായറാഴ്ച അപ്പൊ പോവണ്ടി വരും
ഓ ഞായറാഴ്ച്ച അങ്ങനൊരു ദിവസൊന്നും ഇല്ല അവർക്ക് ക്ക്‌ അവർക്ക് ദെവസോം ഒന്നുല്ല പിന്നെ ആഹ് എല്ലാ ദിവസവും പോണോടെ പിന്നെ ഇത് ഏതെലും ദിവസങ്ങളിലായിരിക്കും ഈ ഓഫും ഇതൊക്കെ എടുത്തോണ്ട് വരുന്നത് ആഹ് ഇപ്പം കൊച്ചിനിന്നാളു ഡാൻസിനു പോകേണ്ടിയിട്ട് ഇന്നാളൊക്കെ അങ്ങ് ഞായറാഴ്ചകളിലായിരുന്നു കൂടുതൽ ദിവസവും. ആഹ് കൊണ്ട് വിടാനായിട്ടെ
ആഹ്
ആഹ് ഇതിപ്പം ചിലപ്പോ നാളെഅങ്ങ് പോവായിരിക്കും അതോ ഇനി നാളെ നിക്കുനൊന്നും അറിഞ്ഞൂട നാളെ നിന്നാലും മറ്റന്നാള് പോകും ആഹ് ച്ചമിക്കവാറും മ് നാളെ പോവായിരിക്കും കാരണം കഴിഞ്ഞ ദിവസം വന്ന് രണ്ട് ദിവസം ഓഫ് ഈ ആഴ്ചത്തെ എടുത്തയാ കേട്ടോ
ആഹ് ലീവ് എടുത്തെ
ആഹ് അതുകൊണ്ട് അടുപ്പിച്ച് കാണത്തില്ല നാളെ രാവിലെ പോവായിരിക്കും
ആഹ് എന്തായാലും ഒരു ദിവസം വീട്ടിലൊണ്ടല്ലോ
ആഹ് അങ്ങനാന്നെ പിന്നെ ആഹ് നാളെ ഇനിയിപ്പം തകർത്തിരുന്ന് ഓ നാളെ തകർക്കാനും ഒക്കത്തില്ല കൊച്ചുണ്ട് കേട്ടോ ചെറുതെ ആഹ് പുള്ളാരന്ന് പറഞ്ഞ അവ അവ അവനങ്ങ് പോകും രാ അവളങ്ങ് കൊണ്ട് പോം
ആ അത് കൊഴപ്പില്ല അവളെ പിന്നെ നോക്ക അതല്ല ടി വി വെച്ചൊക്കെ കൊടുത്തിട്ട്
ഉം കൊഴപ്പല്ല ചെറുത് അ അവള് ഞാൻ തന്നാന്നെ പ്രശ്നൊന്നുല്ല കേട്ടോ ഇവനും കൂടെ ഉണ്ടെങ്കിലൊക്കെയാ ആഹ് അടി വെ ഒക്കത്തൊള് ആഹ് പിന്നെ അവക്ക് എന്തെലും കഴിക്കാനുംക്കെ ഞാൻ കൊടു
ആഹ് അത് മതി ആയിന്റെ എടക്കൂടെ ഇയാൻ നമ്മളിരി രിക്കുമ്പോ അന്നേരം അവർക്ക് കാര്യം പറയണം അതാ കൊഴപ്പം
ആഹ് എന്നിട്ട് എടക്കടക്ക് വരും അപ്പൊ ഇത്ങ്ങക്ക് അറിയാം വിളിക്കുവാന്ന്
ആഹ് വിളിക്കുമ്പോ വ അത് വരെ നേരത്തില്ല മീനങ്ങോട്ട് തൊടങ്ങിയ അപ്പൊ അത് വേണം ഇത് വേണം എന്തോ കാര്യം സാധിക്കും
ആഹ് അപ്പ്ഴ്ത്തേന് ഇതുങ്ങള് വരും പിന്നെ അ ചെറുത് അപ്പം മ് ഞാൻ ഇങ്ങനെ ക എന്തോ ഇത് വെച്ച ചോറാ ചുണ്ട് വെച്ച് ആക്കുമ്പോഴത്തേന് പിന്നെ അങ്ങ് പോകും അത്
ആഹ്
ഉം ആഹ് അപ്പം പിന്നെ ഞാൻ ഇന്നലെ പിന്നെ വലുതിനിനോട് പറഞ്ഞ് ആരോടും പറയൊന്നും ചെയ്യല്ലേ അവൻ വേണങ്കി അവന് വായിക്ക് ഇതില്ല ലൈസൻസ് ഇല്ല
അവന് എല്ലാം തുറന്നു ഓപ്പൺ പറയും
ആ അവൻ വേണെങ്കി പോയി അച്ഛനോടൊക്കെങ്ങ് പറയും അമ്മ ഇരുന്ന് ഓൺലൈനിൽന്ന് പൈസ വെക്കുവന്ന് അവരൊക്ക വേറെ വല്ലം വിചാരിക്കും.
ആ അത അവര് വീച- അല്ല പിള്ളോര് അങ്ങനെ ഒരു തുറന്ന മനസാ ഉള്ളത് എന്ത്‌
ഉം ഉം അല്ല അതിന് മുമ്പ് ഞാനങ്ങ് ഇത് ചെയ്യും.
ആ പറഞ്ഞ്
ആ ഇത് പറഞ്ഞഞ് വെച്ചേക്കുവ ഇനി ആ പൊട്ടം പോയിരുന്ന് പറയുന്ന കൂട്ടത്തിൽ ഇനി വായാടിത്തരം പറയുവോ ന്തോ പറഞ്ഞ് വെച്ച ഓ ഹോ ചിലപ്പം പറയാ ഒക്കത്തില്ലടെ നമ്മള് തന്നെ ഓർക്കാത്തെയും കാണാത്തെയും കാര്യങ്ങ ഇവ അങ്ങെ ഇരുന്നു
അതേ പ്പം അപ്പറത്തേക്കില്ല അവിടെ കടി കേറി കെടക്കുവാ
ഉം അല്ല അപ്പോഴത്തേക്കും അവരൊക്കെ വിചാരിക്കത്തില്ല ഇതെന്തുവാ
ഉം
അപ്പൊ ചെയ്യത്തില്ലെ
ആ അവര് പോകുമ്പോൾ മാത്രമല്ല എന്തുവാ.
ഉം ഉം അങ്ങനെക്കെ ആല്ലെ പറഞ്ഞഞ് വെച്ചേക്കുവ അല്ല ഇവ എന്റെ അച്ഛനോട അങ്ങനെ പറയ പത്തില്ല കാരണം നമ്മളെ കൂടെ കൂടെ നൽക്കുന്നുണ്ടേ ഇത് മറ്റേത് അങ്ങനെയല്ല. ആ ആ അവിടെ അപ്പുറത്തെേ അമ്മ അമ്മയോടൊന്നും കുഴപ്പമില്ല നമ്മള്- അമ്മക്കൊക്കെയറിയാെ ഞാൻ വിളി
അല്ലാത അവരൊക്കെ അറിയാലോ അത് കൊണ്ട് കൊഴപ്പില്ല ഉം
ആഹ് അമ്മയ്ക്കോ അവക് ഒക്കെ അറിയാം അമ്മ ഇന്നലെയും ചോയിച്ചു എത്ര ആയെടിന്നൊക്കെ.
ആ അ എന്തു ആ വന്നോ അല്ല വന്നില്ലന്ന് തോന്നുന്നു ലാ സ്റ്റ്
ഏതാ പുതിയതോ റീഫ്രഷ് ചെയ്തില്ല അതുകൊണ്ട് അറിഞ്ഞുകൂടാ.
ആഹ് എനി നേറെ എന്തോ റെക്കോർഡിങ്ങിന്റെ എന്തോ വന്നിട്ടുള്ള എന്തോ അതിന് മുന്നേരു റക്കാർഡിങ്ങ് ഉണ്ടായിരുന്നു അത് ഫോൺ എ ഫ്രണ്ട് ഉള്ളവർക്കണ്ടായിരുന്നു അത് റെക്കോർഡിങ്ങിന്റെ വന്നു പക്ഷെ ഇതിന്റെ ആർക്കും വന്നിട്ടില്ല തോന്നുന്നു പ്പ കൊടുത്തത്
ഓ അത് ശരി അത് അവക്ക് വന്നില്ലടേ റീഫ്രഷ് ചെയ്ത് ഞാൻ അപ്പൊ ആ അവക്കും ആ കൂട്ടുകാരി പെണ്ണിനും വന്നില്ല
ഇല്ല അതിന്റെ കൂടുള്ള ബാക്കി ഉള്ള പിള്ളർക്കും വന്നിട്ടില്ല അതെനിക്കൊന്ന് ണ്‌ അത് അസൈൻ ചെയ്തില്ലന്ന ലിസ്റ്റ് ഇട്ടില്ല ഇല്ല
ഓ ഓ ഓ അത് ശരി അത അവളെ എപ്പോഴും പറച്ചില അവക്ക് മാത്രം വരുന്നില്ല വരുന്നില്ല.
ആഹ് ശരി ആ
ആഹ് വരുവായിരിക്കും ഇന്നലെ പിന്നെ നോക്കിയാടെ ഞാൻ ആ അവരുടെ മിക്കവാറും. ആഹ് നോക്കി ആ ശരി ശരി ശരി ശരി ശരി ആ കട്ട് ചെയ്ത തെരാ